ഹലോ
ആഹ് കേക്കില്ല
ആഹ് കേക്ക്ണ്ട് എന്താ വർത്താനം
നല്ലർത്താനം
എന്താ ചായിംകടിയോക്കായോ
ചായിം കടീം ഉണ്ടാക്കിയോണ്ടിക്കാണ്
ആഹ് എന്താ കടി
ഇന്ന് മസാല ദോശ ഉണ്ടാകാജാര്ച്ച്
ഏഹ് മസാലദോശ ആഹ് ആഹ് ആഹ് എന്താ പിന്നെ എനികെന്താ കൂട്ടൻ മസാല ഉണ്ടാക്കണ്ടോ?
ആഹ് മസാല കൂട്ട് കൊറച്ച് പീസ് ബാക്കിണ്ട് അപ്പൊ അയ്നോട് ഉം അയ്നോട് ഇണ്ടാക്ക വിചാരിച്ചൺ ഒരുങ്ങി ഉള്ളിയൊക്കെ വയറ്റി ഉം ഉള്ളിയൊക്കെ വാട്ടിങ്ങനെ കുത്തിര്
ആഹ് ആഹ് അതാ മറ്റേ ചൂടോട്ക്ക്
ആഹ് ചൂടോടെ ഇണ്ടാക്കാണ് ഉം
ചൂടോട്ക്കായാല് ഓല് തിന്നും ആഹ്
ആഹ് അഹ് രസല്ല ഉം അയിന്റെ അയി അയ്ക്കെന്തെക്കെയാ കൂട്ടല് കൂട്ട്ണുണ്ടോ അറിയോ?
അയിക്ക് പിന്നെ ഉർളക്കേങ്ങ് എന്താ അരിയ എന്താ അമ്മള് സ്ക്വയറാക്കിട്ട് അരിയാം
ആഹ് ആഹ് സ്ക്വയ ആഹ് അഹ് ശരി ഉം ഉം
ആഹ് പിന്നെന്താപ്പൊ ഉം പച്ചമൊളകും
ആഹ് സരി
പിന്നെ മസാലപ്പൊടികൾ ചേർക്ക ഗരം മസാല മഞ്ഞപ്പൊടി ആഹ് മല്ലിച്ചെപ്പ് മല്ലിച്ചപ്പും പൊതീനീം ഇണ്ടെങ്കില് ആഹ് ഹ് ആഹ ടേസ്റ്റ് നല്ലോം കിട്ടും
ഉം ഹ്ണ്ടായിനെ കേടന്നോന്നറീല ഫ്രിഡ്
ആഹ് കരിയേപ്പുട അത് കുഞ്ഞ് കുഞ്ഞു ആക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണീലങ്ങനെ വയറ്റി വയറ്റിട്ത്താ മതി നല്ല ടേസ്റ്റ് ഉം കുറുകെനിട്ടാണ്ട് കുത്തിടച്ചാ മതി അല്ലെങ്കി ഉള്ളി വാട്ടീട്ട് ആഹ് അ ആഹ് ആഹ് ആഹ് ഇന്നാലും പറ്റും ആഹ് അതന്നെ ഉം അപ്പൊ അഹ് അങ്ങനെ ഇണ്ടാക്കിയ ഗരം മസാ
ആഹ് ആഹ്
ഉം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ആഹ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി വേണ്ടാ
ആഹ്
ഉം
കുരുമുളക് പൊടി ഇടാല്ലേ ആഹ് ശരി മല്ലിപ്പൊടി ഇടണോ കൊറച്ച്
മല്ലിപ്പൊടി വാണംന്നില്ല ഗരം മസാല ഇടില്ലേ ഇടണെങ്കി ഇടും ചെയ്യാ ഉം ആഹ് അയിന്റൊരു കുത്തേകാരം
ആഹ് ശരി ഞാ ആദ്യായിട്ട് ഇണ്ട ഇണ്ടാക്കീനെ ആദ്യൊക്കെ ഇപ്പ ഓർമ്മല്ല കൊറെേ ആയി ഉം ഉം ഇപ്പത് കണ്ടപ്പം ആഹ് ബീഫ്ണ്ട്
ആഹ് ആഹ്
ഉം
ബീഫ്ണ്ടേല് ആഹ് അത് മിക്സീലൊന്ന് ക്രഷയ്തിട്ടാ മതി അഹ് കടിക്കരുത് ഉം ഉം ആഹ് ആഹ് ആഹ് ഇന്നാ പിന്നെ ബീഫ് കൊറെ വേണ്ടാണ്
ആഹ് ബീഫിലാവുമ്പോ കുറച്ച് വല്യ വല്യ പീസല്ലേ
ആഹ് അതന്നെ അതന്നെ ഉം അതൊന്നൺ ക്രഷയ്ത്ട്ത്താല് അതാ മസാലന്റെ കൂടെന്ന് അലിഞ്ഞോളും ആഹ് ആഹ് ആഹ് ഇന്നലെ അടിച്ച് വെച്ചതേയ്ക്കാരല്ലേ
ആഹ് മസാല അഹ് കൂട്ട് ഇന്നലെ അടിച്ച് വെച്ചീന്നതേ
ആഹ് ആഹ് ആഹ് മസാലദോശ ഇഡലിയൊക്കെ ആയാല് സുഖ വേഗം പണി കയ്യും
ആഹ് അപ്പൊ വേം പണി കെയ്യും
ഇന്നട്ടേ പോക്ണ്ടോ
ഇന്നോ ഇന്ന് മഴയല്ലേ
ആഹ ഭയങ്കര മയേ ന്നട്ട്പ്പൊ - ഉം- ഉം ആഹ് ആഹ് ആഹ് ഉച്ചക്ക് എന്താ സ്പെഷ്യൽ എന്തേ ഇണ്ടാക്ക്ണ്ടോ
ഇന്ന് സ്പെഷ്യൽല്ല നാളെ ഞായറാഴ്ച ല്ലെ നാളെ ഇണ്ടാക്കും ഉം ആ മക്കൾള്ള അപ്പൊ പിന്നെതായാലും അത് നിർബന്ധാവും മം ങ്ങൾതൊക്ക ആയോ
ഇല്ലേ കടി ഇണ്ടാക്കിയാണ്ട്ക്കാണ് ഒരു കുട്ടി മദ്രസ്ക്ക് പോയി ഇപ്പം ഇഞ്ഞ്പ്പോ മറ്റോൽ ഇപ്പം മദ്രസ്സിട്ട് വരും അപ്പോത്തിന് ആ ആയിന് ഏകദേശൊക്കെ ആയിനു
എന്താ കടി എന്താ
കടി ഓട്ടടെ നാടനാ
ആഹ് ശരി അത് മതിയല്ലോ ഉം
പിന്നെ പറ്റൂലേ ഓട്ടടെന്നാണ് പറഞ്ഞാലും മറ്റൊക്ക്‌ പറ്റൂല ഇന്നിപ്പോ സ്കൂൾ ഇല്ലല്ലോ മം പിന്നെ സ്കൂൾ ഇല്ലാ ത്തതാ കണ്ടാ കൊറച്ചേരം അവടെ കടന്നും ചെയ്ത് ഉം
അട്ക്കളേക്ക് എത്തിയിട്ടുള്ളൂ
ഓർക്കേ ബ്രെഡ് ഇണ്ടായിനീ അപ്പൊ അത് തിന്ന് പൊയ്ക്കോളും വിചാരിചാണ്ട് അവിടെ കൊറച്ച നേരം ഒന്ന് കട്ന്നു പിന്നെ നീചാ തോന്നണ്ടേ എന്തോരു മയ ആഹ നേരിത്തണ്ടേ ആഹ നല്ല മഴ
മക്കളൊന്നും നീച്ച്ട്ടണെ ഞമ്മള്
ആഹ് അതന്നെ ഞമ്മക്ക്ന്നെ നേരം വെഗ്ഗാ ഓ വിളിച്ചിട്ട് ഒന്നും ചെർത് നീച്ച്ണന്നെല്ല
ആഹ ആഹ്ശരി പൊ ക്കും തൂക്കാ നല്ല ഒർക്കും
അത
ആഹ ശരി ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് ഇന്ന് എഡ് ക്കേം പോവ്ണ്ടോ
ഇല്ലേ മഴത്ത് എട്ക്കും പോവാൻ കയ്യൂലല്ലോ ഉം
കക്കാടംപൊയെ ഒക്കെ ഉള്ളോർക് നല്ലരസ
ആഹ് അതിപ്പോ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറയെ നമ്മള് കക്കാടം പോയേക്ക് പോയാലോ ഞാൻ പറിം മക്ക ക്കൾ അയിന് മക്കൾ ഇല്ലാത്ത ദിവസാവണം എന്തേം വൾക്കിവീണ് എന്തേം ആയി കിട്ടിയാലേ
ആഹ ഉം
വിൾച്ചപ്പോ പറയേനിേ അങ്ങനെ പോയാലോ ഞാൻ പറഞ്ഞ് ക്ക കുട്ടികളെകൊണ്ട് നടക്കൂല അതിനൊക്കെ നമ്മളാ ആ വല്ല്യോലൊറ്റക്ക് പോണം
ഓ ഓ വല്ല്യോലൊറ്റക്കും മക്കൾ ഇല്ലാത്ത നേരത്തൊക്കെ പ
ആഹ അങ്ങനെ പറ്റുള്ളു അങ്ങോട്ടടുത്ത്ക്ക് പോവാന് അയ്ന്ച്ചാ കാര്യായിട്ട് ഇപ്പം മലന്റെ മോൾക്ക് കേറാനല്ലേ പോണത് ഉം എങ്ങാനും വൾക്കി വീണാലേ
പണിയായി കിട്ടും
ഏഹ് പറയാണ്ടോ
ഉം
പിന്നെ എന്താ അവിടെ ചുറ്റു എന്താ വൈ പനികളൊക്കെ ഇണ്ടാവിടെ പനി വൈറൽ പനി ക്കെ ഇണ്ടോ
വൈറൽപ്പനി ആഹ് ഇബ് ഞമ്മളെ വീട്ടിലില്ല ചുറ്റും പനിണ്ട്ന്ന് പറയ്ണ്ട് കുട്ടികളെ സ് സ്കൂളൊക്കെ ടീച്ചേഴ്സിനും എല്ലാവർക്കും പനിണ്ട് പർഞ്ഞ്
ആഹ ഇപ്പം പനിന്റെ സീസൺ ആയൊണ്ടേ എല്ലോട്ത്തും ഇണ്ട് പനി മം
പനിണ്ട് ഇപ്പൊ ശിഖല്ലണ്ട്ന്നൊക്കെ പറീണ്ട് മക്കള്
ആഹ്
ഹം
വേറെല്ലോം കരുതല് വേണം
ആഹ് നല്ല പ്പിച്ചാറിയ വെള്ളന്നെ കൊടുക്കാൻ പറ്റുള്ളു. ഉം ആഹ് വിടാനും ബജ്ജ ഉം ഉം
അല്ല ഈ സ്കൂളാണ്ട് ഇല്ലാതയാലാണല്ലോ നോക്കാണ്ട് മീൻ പു ച്ചാൻ പോവലും തോട്ട്ക്കെറങ്ങലും ഒക്കെ ഉം അതൊക്കെ നമ്മൾക്കറിയാം. ആഹ് അതന്നെ.
ഉം അറീല ഓര് ഞമ്മടേ എട്ത്തവടെങ്ങനെ ഉണ്ടാവും. അതിന്റെടേ ഓല് കാണാതാവും
ആഹ് കാണാതാവും
ഉം. ഇപ്പ വരാറയും ഓല് പോണ എടേം കാണൂല
ആഹ് അതന്നെ അതന്നെ
പിന്നെന്തൊക്കെയാണ് ഉച്ചക്ക് എന്താ സ്പെഷ്യല്?
ഇല്ലേ ഉച്ചക്കുഞ്ഞും സാദാ നാടൻ നാടൻ വി ഇതാ ഇന്നലെ പിന്നെ വെള്ളിയാഴ്ചയായോണ്ടേ ചിക്കൻ ഇണ്ടായി. ഇപ്പ ഇന്നാ ചിക്കൻണ്ട് അതന്നെ ഇപ്പഞ്ഞി രാവിലെ കടിക്ക് കൊടുക്കാ വിചാരിച്ച്
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി. അതിങ്ങള് എങ്ങനെണ്ടാ
പൊരിച്ചാണോ? ആഹ് പൊരിച്ചാണ്ട്. മസാല ഇട്ടാട്ട്. ഉം. പിന്നെ തക്കാളി സോസും
ആഹ്
കൊറച്ചു സോസൊയിക്കും മല്ലിച്ചപ്പും ഒക്കെ അരിഞ്ഞിട്ട്ങ്ങാണ്ട്. ഉം
അയ്ശെരി ഉം ഉം
സോസ് ഒയിക്കണതാ ഞമ്മക്ക് വല്യ ഇഷ്ടന്നുല്ല്യാ. മക്കക്ക് ആ സോസണ്ട് ഒയിച്ചാലേ ഓര്ക്ക് ഇഷ്
ആഹ് ഇഷ്ടാവുള്ളൂല്ലേ?
ഉം അല്ല സാദാ ചോറ്ക്കാ സോസോയ് ക്ക്ണ് അത്ര ടേസ്റ്റ് ഇല്ലല്ലോ മധുരായോണ്ട്. ഉം ചോർക്കാ ആഹ് ബിരിയാണിയൊക്കെ മാണം മന്ത്യോ ചപ്പാത്തിയോ അങ്ങനെ എന്തേലൊക്കെ വേണം. പ്പതാ അത് ആഹ് അത്ഞ്ഞിപ്പോ അങ്ങനെ മ്മള് കൊടുത്താലും ഓരൈക്ക് ആ പാത്ര ത്ത്ക്ക് സോസ് പാരും
സോസ് പാരും അതാണ്. സോസ് ഓല്ക്കൊരു മെസ് ദാ
ആഹ് അതന്നെ. ഇപ്പൊ ഇഞ്ഞി എത്ര വല്യ കുപ്പി കൊടന്നെച്ചാലും ഓര് തീർ ത്തോളും അങ്ങനത്തെ കൊണ്ടരലില്ലപ്പോ. ആഹ് തടിക്ക് നല്ലതല്ലേ ഞാൻ പറയാ അതൊക്കെ വീട്ടിലിണ്ടാക്കാന്ന് പറയണേ വീട്ടിലിണ്ടാക്കി വെച്ചൂടേന്ന് പറയണേക്കാ. ആഹ് ഞാൻ വിചാരിച്ചു ഒര് പൗത്ത പയ്ത്ത തക്കാളി കിട്ടുകാണെങ്കിൽ എപ്പളേലേ ആഹ് അങ്ങനെ കൊറച്ച് ഇണ്ടാക്കി വച്ചോക്കണം ഉം മറ്റേത് നൽ ല്ലല്ലാന്ന് പറയും അമ്മള് വാങ്ങണതേ
ആഹ് ആഹ് വാങ്ങണ് നല്ലതൊന്നല്ലാ അതൊക്കെ എന്നോ അടിച്ചേക്കണല്ലേ?
ആഹ് അതെന്നെ ന്നാലും അമ്മള്പ്പോ എന്താ ഇണ്ടാക്ക്വാണെങ്കിലാണ് ങ്ങട് കൊണ്ട്രു. ആഹ് അത് വരെ വീട്ടില് ഇണ്ടാക്കിയാ മത്യേ. ന്നിട്ട് ഫ്രിഡ്ജ് വെ ച്ച മതിയല്ലോ
ആഹ് ആഹ് ഫ്രിഡ്ജി വെച്ചാ മതി. ഉം ആഹ് ആഹ് അത് ശരി
പിന്നെന്ന് മക്കക്കൊന്നും പോവാല്ലല്ലോ
ഇന്ന് ഉസ്കൂളോന്നും ഇല്ലല്ലോ ഞ്ഞു ആഹ് ആ മൂത്തോല് പോവും ഓല്പ്പ ണീച്ചീല്ല ആഹ് ഓരോരുത്തര് എണീച്ച് ഇന്ന് കളിയ അല്ലേനെയോ
ആഹ് ഇന്ന് കളിയാണെനി നാല് മണിക്ക് കളി ഞാനും കണ്ട് എനക്ക്ഷ്ടാ കളി കാണണ് എന്നാലും ആഹ് ആഹ് അഹ് എന്താ ജയിച്ച് അങ്ങനെ ആഹ് കാണാനിട്ടേ
ആഹ് ആഹ് ആഹ്
ഞാനും രണ്ടാമത്തും കുട്ടിയും കു ആഹ് ഞാന് ഹസ്ബന്റ് ഞങ്ങ അങ്ങനെ കുത്തിർന്ന് കണ്ട്
അഹ് ശെരി ഉം ഉം
ഓക്ക് ഭയങ്കര ഇഷ്ടാ കളി. ഉം
ഇവിടെ മക്കളൊക്കെ എണീച്ചു പോയിന് ഞാൻ അറിഞ്ഞിട്ട്ന്നെല്ല
ആഹ് ഇവിടെ ഞങ്ങളെ ഫോണിലേ
ആഹ് ആഹ്
ഫോണില് ആപ്പ് കയറ്റി കേട്ട് ആഹ് ഒരിക്ക അവിടുന്ന് അതന്നെ ആഹ് ടീം അർജന്റീന ജയിച്ചക്കാണല്ലോ അപ്പൊ പിന്നെ ഒരുക്ക അയിനല്ലേ ഓല് പായണത് ആഹ് ചേട്ടൻ കാണാന്
ആഹ് രസല്ല ഒറ്റക്ക നമ്മള് രസല്ലേ ഓല് ഉം എല്ലാരും കൂടി പോ
ഉം
കാണണ അപ്പളെ വിൽക്കിട്ട് അതിന് തലേന്നേ ഒറപ്പി ചെക്കാ ഇജ്വരോ ഇജ്വരോ ഒഴിച്ച കേട്ട്
ആഹ് അതന്നെ
ഉം
ഇനിയിപ്പോ ഔട്ടായൊലെ അങ്ങനെ അങ്ങനെ ഔട്ട ഇങ്ങുള്ളവര് ജയിച്ചോലും ജയിച്ചലും മുന്നേക്കക്ക് വരുള്ളൂ അവസാനം രണ്ട് ടീം ബാക്കിയാവും ഉം
അത് കാണാലുണ്ട് ഞാന് ലാസ്റ്റ്ക്ക്
ലാസ്റ്റ്ക്ക് ആഹ് ആഹ് ഫൈനല് ആഹ് പിന്നെന്താന്നയിക്കോട്ടട്ടോ ആഹ് ശരി ഉം